ആഹ് കേക്ക്ണ്ടോ?
ആഹാ.
എന്താപാട്?
സുഖാണ്, സുഖാണ്.
ആഹ്, ആഹ്, ആഹ്, എന്താ പരിപാടി? ഓഹ് ഭക്ഷണപ്പൊ കഴിച്ചിരിക്കാണ്.
എന്ത് നാസ്തക്ക?
പുട്ടും, കടലക്കറിം.
പട്ടും കടലോ?
കടലക്കറി.
കടലക്കറി ഉം പിന്നെന്താ വിശേഷം
പിന്നെ നല്ല വിശേഷങ്ങള് അവിടെ എന്തേന്നു ഫുഡ്
ഇവിടെന്തോന്ന് അറിയില്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല.
അതോ ഫുഡ് കഴിക്കാൻ എങ്ങനെ ലേറ്റാവോ
ആഹ് ഞാൻ അത്യാവശ്യം പത്ത് പത്തരമണിയെല്ലോ ആകും.
ഉം ഇവിടെ ഒമ്പത് മണിക്ക് ഒമ്പത് മണി ഒമ്പേരക്ക് മുന്നേ കഴിക്കും. ആണോ അടുത്തെ ചെയ്യാം ഒരു എട്ട് മണി മുതലേ ഒര് ഒമ്പരക്ക് മുന്നായിട്ട് ഇങ്ങനെ കഴിക്കും അധികം ഒമ്പത് മണിയാ നേരത്തെ കഴിക്കല് ഒമ്പത്ണിയാണ് ടൈം.
ആഹ് സ്കൂള് കോളേജെല്ലാം പോകണ്ട അങ്ങനെ കഴിക്കല്ല ആഹ് ക്ക അതെന്ത് ഫുഡ് ആഹ്
ലാസ്റ്ററ്റ്പ്പ എങ്ങോട്ടാ പോയത്
ലാസ്റ്റ് കൊച്ചി പോയി
കൊച്ചിയോ
ആഹ്
എവിടെ ലുലുമാളോ
ലുലുമാള് പോയി പിന്നെ മറൈൻ ഡ്രൈവോ
ഓഹ്
അആണ്ട പഴംപൊരി ഇതില്ലേ മറൈൻ ഡ്രൈവല്ല
ആഹ് ഞാൻ കൊച്ചി അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആഹ് ബോട്ടിംഗ ആഹ് ആഹ് ഫോർട്ട് കൊച്ചി.
ആഹ് ഫോർട്ട് കൊച്ച് പിന്നെ മെട്രോ ഉണ്ടല്ലേ മറ്റേ വാട്ടർ മെട്രോ
ഉം ഉം ഉം
ഉം
ഉം അഹ് ഇല്ല കൊച്ചി അങ്ങനെ പോ കറങ്ങിയിട്ടില്ല കൊച്ചി പോയിട്ടുണ്ട്. വല്യ പോക്ക് പോയിട്ടില്ല.
പിന്നെ എങ്ങോട്ടൊക്ക കറങ്ങാൻ പോവല്
ഞാന് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പോയത് മണാലിയ
മണാലിയ എപ്പൊ പോയി
അത് കൊറച്ചായി രണ്ടു മാസായി
ആഹ് നമ്മ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് മണാലി കശ്മീർ
ഉം.
ആഹ് അടു അടുത്ത മാസം.
അടുത്ത മാസം അവിടെ സീസൺ ആണോ എന്താ പാട് അവിടെ ചൂടല്ലേ ഇപ്പൊ
സീസൺ ആണോന്ന്റിയില്ല അത് കോളേജ്ന്ന് ട്രിപ്പ് കോളേജ് ട്രിപ്പ്
ആഹ് സീസൺ ഒക്കെ നോക്കിട്ട് പോണേക്ക ഉഷാറാ മറ്റേത് പ്രശ്നമാവും അങ്ങനെ അല്ലാ മഞ് ഇപ്പോ പോയിട്ട് മഞ്ഞില്ലാത്ത സ്ഥലത്ത്
അതെ ഹ അതെങ്ങള് സീസൺ ടൈമ് ആണോ പോയത്
ആഹ് നമ്മള് സീസൺ ടൈം ആണ് പോയത് പക്ഷെ എന്നാലും ആഹ് നമ്മള് പോയ സീസണില് ഇത് അടച്ചുക്കുണോ നമ്മളിപ്പോ മണാലി പൊയോട്ത് സമയത്ത് ഒരു ഏറ്റോമ്പത് ദിവസം അടച്ചുക്ണൂ ആണ് മേലക്ക് മഞ്ഞ് വീഴ്ച്ചകൂടിട്ട്
അങ്ങനെന്താ കയറാൻ പറ്റുന്നല്ല അങ്ങോട്ട്
ഏഹ് അത് പ്രശ്നാണ് അത് സീസൺ കൂടിയാലും പ്രശ്നാണ് കുറഞ്ഞാലും പ്രശ്നാണ്. കുറഞ്ഞ പിന്നെ മഞ്ഞ് നമ്മള് കാണൂല കൂടിയാല് പിന്നെ മഞ്ഞ് അങ്ങട്ട് കേറാ വണ്ടി പോകാൻ പറ്റൂല അപ്പൊ പൂട്ടും
ആഹ്
നല്ല ഹൈറ്റിലാള്ളത് നല്ല ഉയരത്തിലാണ് പ്പോ അതൊരു പ്രശ്നായ്നെ നമുക്ക് രത്തം പാസ് പോവാൻ പറ്റില്ല പക്ഷെ അയ്ന്റട്ത്ത് ങ്ങനെ പോയി വന്ന് ക്ലോസാവാത്ത സ്ഥലങ്ങളൊക്കെ പോയി വന്ന് ആഹ് അപ്പൊ അങ്ങനൊക്കെ ഒര് കാര്യങ്ങള്
ഡൽഹി മുംബൈ അനെ യു പി അങ്ങനെ പിന്നെ ലാസ്റ്റ് കശ്മീർ അങ്ങനെ പ്ലാനെയ്തതാണ്
ഉം ഉം ഉം ഫസ്റ്റെവിടെ ഡൽഹിയോ മുംബൈയോ
ആഹ് ഫസ്റ്റ് മുംബൈ അത് കഴിട്ട് ആഹ് ഇവിടെ യുപി പിന്നെ ഡൽഹി പിന്നെ കാശ് കാശ്മീർ
നമ്മള് ഫസ്റ്റ് എവിടെ മഹാരാഷ്ട്ര പോയി ആഹ് അവ്ടെ പിന്നെയമ്മള് ഇവിടെ പോയി നേരെ അജ്മീറ് പോയി
അജ്മേറോ
അജ് ആഹ് അജ്മീറ് രാജസ്ഥാന് കൊറച്ച് സ്ഥലങ്ങള് കണ്ട് കൊറെ ഫോർട്ടുകള് കണ്ട് കൊയപ്പല്ലാത്ത നല്ല പയേ ഫോർട്ടുകള് കാര്യായിട്ടിപ്പയിന്റുള്ളില് ഒരാർക്കിടെക്ചറാള്ളത് പക്ഷേ വേറെ കാര്യങ്ങളൊന്നുല്ല അങ്ങനെല്ല ഉള്ളിലങ്ങനെത്ര വല്യ പിന്നെ ഉള്ള്ക്ക് കേറണങ്കില് ഓരോന്നിനും ഓരോ ടിക്ക അങ്ങനാട് കാണാനില്ല പക്ഷെ പിന്ന നല്ല ചൂടും കാര്യങ്ങളൊക്കേനു രാജസ്ഥാനി അമ്മള് പോയ ടൈംമില് അവിടെ സീസണ ചൂടിന് ടൈമല്ല പക്ഷെന്നാലും അവിടുത്തെ ചൂട് അവിടെ ഭയങ്കര ചൂടാണ്
ആഹ് ഇത് പാക്കേജാണോ അ
അല്ല പാക്കേജല്ല പാക്കേജമ്മളെടുത്തിട്ടില്ല പാക്കേജ് ആവുമ്പോ അം അമ്മക്ക് അതിനെ പറ്റി അന്വേഷിച്ചില്ല അമ്മക്ക് പൈസ പരമാധി കൊറക്കാൻ പറ്റുന്ന രൂപത്തിൽ
ഉം എത്ര ടോട്ടല് ചെലവായത്
ടോട്ടല് ഒര് പൈനൊന്ന് റുപ്യേന്റടുത്ത് പൈനൊന്ന് പിന്നെ നമ്മളോരോ ആവശ്യങ്ങക്ക് ആണെങ്കില് അമ്മളിപ്പോ ഇതീമേക്ക് കേറീനി പാരാഗ്ലൈഡിങ്
ആഹ് ആഹ്..
അതിനൊക്കാവുമ്പോ കൊറച്ചും കൂടി പൈസ കൂടുതലാണ് രണ്ടായിരുപ്യ പേരഗ്ലൈഡിന് മ മാണാലിന്ന്
ആഹ് ഹൈദരാബാദ് പോയിട്ടില്ല
ഹൈദരാബാദ് പോയിട്ടില്ല ഒന്ന് പോണന്ന്ങ്ങനെ വിചാരിച്ചു പ്ലാന്ങ്ങനട്ടോ പിന്നെ ഇങ്ങനെ സ്വാഭാവികോ
ആഹ് ഞമ്മൻ്പ് ഒരു പ്രാവശ്യം ഹൈദ്രാബാദൊയ്ട്ടുണ്ട് ഹൈദ്രാബാദ് മാത്രം
ആ ഇത് ഹൈദ്രാദ് ആ എന്നും പോണം വിചാരിച്ചു പ്ലാനിങ് മാത്രം
ആ രാമോജി ഫിലിം സിറ്റിണ്ടല്ലോ
ഉം ഉം ആ കാറിന്റെ മ്യൂസിയെക്കെ ആ
ആഹ് രാമോജി ഫിലിം സിറ്റിണ്ട് ഏകദേശം ഒരു ദെവസം അതന്നേണം കറങ്ങാന് സമയം വേണം രാമോജി ഫിലിം സിറ്റി ആഹ് മൂവി മൂവിയെക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം
ആഹ് ആഹ് അയ്നെത്ര എന്തൊക്കെയ കാണാള്ളോവ്ടെ
എല്ലാ ടൈപ്പ് ലൊക്കേഷൻ ഇപ്പ മൂവി റെയിൽവേ സ്റ്റേഷന് എയർപോർട്ട് ഹോസ്പിറ്റല് പിന്നെ ബിൽഡിങ് ഇപ്പ അമേരിക്കൻ സീന് ഇപ്പോ പിന്നെ ലണ്ടൻ സീന് അപ്പൊ അതിന്റെള്ള ലണ്ടൻ ടൗണ് അങ്ങനെ ചൈനാ ടൗണ് അങ്ങനെ, മൊത്തത്തില് ണ്ടാക്കിയതാണ് എത്രയോ, ഏക്കർ സ്ഥലത്ത്.
ആഹ്‌.
ഒരു, സാധാരണ മൂവിയിലല്ലെ കാണല്ലോ? ഇപ്പൊ, അമേരിക്കത്തെ ഷൂട്ടിംഗ് നടക്കുന്നത്. അത്, ശരിക്കും അമേരിക്കത്തല്ല. അത് ഇവിടെ ഹൈദരം. ആഹ്, അപ്പ, ഹൈദരാബാദിലായ് രുന്നു.
അപ്പൊ, കോടികൾ ചെലവുണ്ടാവല്ലോ? അത്, ണ്ടാക്ക ല്ല അങ്ങന ഒരു സെറ്റപ്പ്, നല്ലൊരു സ്ഥലം.
ആഹ്, നല്ല കോടി ചിലവ്. ണ്ടാക്കിട്ടുണ്ടാ ആഹ്, ഇങ്ങോട്ട്. കർണാടകത്തോ, മൈസൂർ ഭാഗത്തുന്നോ, പുതിയതായിട്ട് തൊട് ങ്ങവുന്ന ഒരു. പ്ലാൻണ്ട് സർക്ക ആഹ്, അതെതെ സർക്കാർണ്ട്! അല്ല, നല്ല, ടിക്കറ്റ് ചാർജുംണ്ട്. പിന്നെ, ഷൂട്ടിങ് എങ്ങനെ ചെയ്യുന്ന? പിന്നെ ഇത്. ഇതണ്ടല്ലേ, എ ബോംബിങ് അതെല്ലാം ഉണ്ടാവല്ല. മൂവിയില്, പിന്നെ. ഫൈറ്റ് ആഹ്, ഫൈറ്റ് അതെല്ലാം നമുക്ക് കാണിക്ക നേര, എങ്ങനെ ണ്ടാക്ക അത്. ങ്ങനെ അയിന് ടിക്ക് ചെയ്യണെ? നല്ല, അടിപൊളി സ്ഥല മാണ്. ഹൈദരാബാദ്.
ഹൈദരാവാദ് പോയി വരാൻ എത്ര ആവും? ങ്ങള് എത്രീന പോയത്.
ഏയായിർപ്പക്ക് ന്ത, ഹൈദരാബാദ്ല്.
ഏയാർപ്പ ഫിലിം സിറ്റിക്ക് തന്നെ ചാർജ്ണ്ട് പിന്നെ. ഫുഡ്, അത്‌, തൊക പിന്നെ. ഫുഡല് ത്യാവശ്യം. നമ്മള് നല്ല നല്ല ഫുഡ് എടുത്തതാണ്. ഹോട്ടല് നല്ല ഹോടൽന്ന്. റൂമും അത്യാശ്യം, നല്ല റൂമന് ങ്ങനെ.
ആഹ്, ഏയർപ്പക്ക പ്പ ഡൽഹി പോയി വരല്ലോ?
ആഹ്, അല്ല, അങ്ങനെ ചുരുക്കത്തില് പോയിതരാ നാൽക്കല് പോയി വരാല്ലോ? വിശ്വന്നല്ല.
അല്ല, ഇവിടെ ത്രെ? ആഹ്, ഇവിടത്തെ... ഇവിടെ, നമ്മള ഈ ഫിലിം സിറ്റിൽ എത്രെ ചെലവ്? അല്ല, ടിക്കറ്റിനെത്രെ? ഈ...
ഫിലിം സിറ്റിൽ ഇപ്പഎത്രന്നറിയില്ല. ഇപ്പ കൂടിയിട്ടുണ്ടാവോ, എമ്മ പോകുമ്പോ? ഏഴുന്നൂറാ ആ ഒരു അഹ് കോസ്റ്റാണ് ഉണ്ടായത്
ഒരീസം, ഒരീസം, ഫുള്ള്കാണാണ്ടല്ലേ?
ആഹ്, ഒര്ദിവസംഫുള്ള്, ന്നാലും അത് കണ്ടു തീ.. വലിയ ഏക്കറകൺ ക്കിന്, അയ്ന്റെ ഉള്ളിലന്നെ, ബസ്സിലെ ന്നെ കൊറേ പോവാണ്ട്.
ബസ്സില് പ്പഎങ്ങനെ.. നമുക്ക് ബസ്സിന് ടിക്കറ്റ് ഒന്നുംല്യ ല്ലോ?
ഇല്ലല്ല, അയ്ന്റെ ഉള്ളില്. ബസ്സിന് ടിക്കറ്റ് ഇല്ല, അത്. അവരെന്നെബസ്സ്ണ്ട്. അതിങ്ങനെ പോവും. ഒരു ലൊക്കേഷനില് ബാഹുവലിന്റെ ലൊക്കേഷനില് കൊണ്ടോയിട്ട് വിടും. അപ്പ, ആഹ്, സെറ്റ്മൊ ത്തംകണ്ടിട്ട്, അട്ത്ത ലൊക്കേഷനിലേക്ക് കൊണ്ടയിട്ട് വിടും. അതാ, ആർ, സെറ്റ് കണ്ടിലെ പാടെ വേറെ വസ്സ്ണ്ടാവും. അയ്ല് വന്നിട്ട് മറ്റേ ലൊക്കേഷനിൽ കൊണ്ടിട് അങ്ങനെ. അല്ല, അത്യാവശ്യ അടിപൊളി ആയിട്ട് കാണാനുണ്ട്.
ഉം, ഉം, ഉം, ഉ ഇപ്പ അങ്ങട്ടൊന്നും.
പിന്നെ, ആഹ്, പിന്നെചാർമിനാറ് അവട തന്നെണ്ട്. ഹൈദരാബാദ്. പിന്നെ, കൊറെ ഫോൾട്ട് ണ്ട് ഹൈദറാബാദില്.
ഉം, ചാർമിനാർ നല്ല തെരക്ക്ള്ള ഏര്യല്ലേ? അല്ലേ? ഇവടെ ഫോട്ടോസ്കാണും.
ക്ക്ള്ള ഏരിയ കൂട്യണ്. പിന്നെ നല്ല മാർക്കറ്റ് ള്ള ഏര്യാണ്. രാത്രി ഫുള്ള് മാർക്ക
വെലകൊറവിലൊക്കെ നല്ല സാനംകിട്ടൂലെ
ആഹ് കൊറേ ഫുഡല്ലാം അവടെ ചീപ്പിന് വിക്കും അഹ് മാ
ഉം ഉം ഉം ആഹ് ഞാൻ ങ്ങനെ കേട്ട്ക്ക്ണ് ഫുഡ് നല്ല വെലയള്ളതുണ്ട് ല്ല ഫൈസ്റ്റാർ സാ
ഉം അമ്മ നല്ല ഇത് കേരള ഫുഡ് അട്ച്ചും അന് നല്ല ഹോട്ടലും നല്ല ഫുഡും അങ്ങനൊക്കെ കുറേ ചൊക്കെണ്ട്
ഉം ന്നാ അയ്ക്കോട്ടടാ നമുക്ക് പിന്നെ സംസാരിക്കന്നാല്
അയ്ക്കോട്ടെ ഓക്കെ ഒ
ഓക്കെ